എന്തൊക്കെ വർത്താനം
എന്താ കൊഴപ്പൊന്നുല്ല കൊറെ ദിവസം ആയില വിളിച്ചിട്ട്
ആഹ് കൊറെ ദിവസായി വളിച്ചനോ മുച്ചെനോ കര്തീട്ട് വിളിച്ചുങോണ്ട ഒഴിവ് കിട്ടൂല മക്കളൊക്കെ ഇല്ലേ കഴിഞ്ഞിട്ടില്ല അയിന്പ്പ ഇഞ്ഞി ഡ്രസ്സ്‌ എടുക്കാൻ പോണം
ആ ആ
ഇനിപ്പോ
കുട്ടികളെ ലീവൊക്കെ നോക്കിട്ട് പോണല്ലോ
ആഹ് കുട്ടികളെ ലീവ് ഒക്കെ നോക്കിട്ട് പോകണം കുട്ടികള് സ്കൂള ന്ന് കുട്ടികള് കൊറേ ആയി രക്കൂന്ന് അങ്ങെ കൊണ്ടപോകെ പോക ഞങ്ങളെ കൊണ്ടാവാതെ പോവര്ത്ന്ന് അവര് പറയാ
ആഹ് ഓൽക്കാതൊരു ആവേശല്ലേ
ആഹ് ഓല് സ്കൂൾ ഇല്ലാത്ത സമയത്തൊക്കെ പോവാൻ പറ്റാ. സ്കൂൾ ണ്ടാവ്ണ സമയത്ത് പറ്റൂല പോവാന്. ചെറിയ പോപ്പ ചേർത്തൊണ്ടെ ദസം ഉണ്ട എണെങ്കിലക്കൊ പോകണം ആഹ് ചെറിയ മോനപ്പെ ചേർത്ത്യോണ്ടേ പോയിട്ടില്ലെങ്കിൽ ല്ല ഒന്നും അറിയില്ല അല്ലെ തന്നെ ഒന്നും ആഹ് പറഞ്ഞാലും അങ്ങോട്ട് ചെയ് യ്യൂല അപ്പ അങ്ങനെ മടിയാണ്
എൽ കെ ജിലോ അതോ മദ്രസിലോ
എൽ കെ ജി ലേ മാദ്രസ്സിലല്ല എൽ കെ ജി ഇപ്പൊ ചേർത്തിട്ടുള്ളൂ അപ്പ ഒ അങ്ങോട്ട് എഴുതാൻ പറഞ്ഞ ഇതൂല അപ്പ എന്നാ ഞാ അവർക്കൊയ്വിനൻസര്ച്ച് അനുസരിച്ച് നാളെ ഇഞ് സ്കൂളില്ലല്ലോ നാളെ വേണ്ട ചോദിച്ചോക്കട്ട് ഇഞ് നാളെ പോകാൻ പറ്റുവോന്ന്
ആഹ് ആഹ് പിന്നെ എന്താ ആള് എയ്തോ പിന്നെ പഠിച്ചൊ
എയ്തോയ്ച്ചാല് ഓന് രണ്ട് എയ്താൻ വെയ്ക്കൂല രണ്ട് എഴുതാൻ പറഞ്ഞാല് ഓന് പറിം രണ്ട് ഇന്ക്ക് വെയ്ക്കൂല വെയ്ക്കൂല പറിം
ഉം നമ്മളെ ഞാന് പിന്നെ ഈ നമ്പറുകളൊക്കെ തിരിച്ചിട്ടിട്ടാണ് മൻസൻ കുടുങ്ങിയത് ഏഴെ നേരെ ഇട്ണത് നേരെ തിരിച്ച് ഇങ്ങട്ട് ഇടും രണ്ടാ ഇങ്ങട്ട് ഇങ്ങനെ എഴ്തേണ്ടത്
ഇത് ഏ എഴ്താൻ പറഞ്ഞാല് ഏ എഴുതും പക്ഷെ ഏ എഴ്‌തുമ്പോ അവിടെ ഒന്നും കൂടി വരൂല ബി എഴ്‌താൻ പറഞ്ഞാ ചെലപ്പോ ഒരു ബീ വലുതും ഒരു ബി ചെറുത് വാക്കാ അങ്ങനെയൊക്കെ ഉം ഇന്നിപ്പോ സ്കൂൾ ഇപ്പൊ ഞാൻ പറയാ സ്കൂൾക് ഓല് പഠിച്ചാനല്ല പോണത് ഇന്ന് ഇപ്പൊ ചെര രണ്ട് ചിരട്ട പിന്നെ കുറച്ച് പൂവ് അതൊക്കെ ഇന്ന് സ്കൂൾക്ക് കൊണ്ടേയ്ക്ണത് ഞാൻ പറയാ ഈ സ്കൂൾ ഈ സ് സ്കൂൾ തൊറന്നാ കുട്ടികൾക്കല്ല രക്ഷിതാക്കൾക്കാണ് ഏറെ ബുദ്ധിമുട്ട് കാരണം ഇപ്പോ തൊറന്നിട്ട് എത്രങ്ങാനും ചിത് എത്രണ്ണാ വരച്ച് കൊണ്ടേയ്ത് അറിയോ
ആഹ് ആഹ്
അപ്പൊ പറയാ
ചിത്രങ്ങൾ ഓരോഓരോ സാനങ്ങൾ ണ്ടാക്കാൻ പറഞ്ഞിട്ടും ഇന്ന് ഇന്നെന്തോ ഇലന്റെ പ്രിന്റ് ണ്ടാക്കാൻ പറഞ്ഞക്കേന്നു ഇല പ്രിന്റ് ണ്ടാക്കാൻ പറഞ്ഞക്കേന്നു
മൂന്ന് പഠിക്കാനാണ് മൂന്ന് പഠിക്കണെങ്കിൽ ചെര്റ്റക്ക് മൂന്ന് കണ്ണല്ലേ
ആഹ് ആഹ്
ആഹ് അപ്പൊ അവര് ചെര്റ്റെമ്മേ മൂന്ന് കണ്ണാണ് അപ്പൊ ഒന്ന് രണ്ട് ചെര്റ്റാന്ന് ഇത് ഇന്നിപ്പോ വീഡിയോ വിട്ട്ക്ണ് അയ്ന്റെത് ഓല് കൂട്ടാനും കറി ഒക്കെ വെക്ക്‌ണത് ചെരറ്റ രണ്ടെണ്ണം വെച്ച് അടുപ്പ് വെച്ച്കാണ്ട് അയ്ന്റെ മേല ഒര് ചെരറ്റ വെച്ച് കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണ വീടിയൊക്കെ
ഉം അല്ലാതെ ഇപ്പത്തെ കുട്ടികൾക്ക് പണി ഒന്നും ഇല്ലേയ് അതല്ലേ ഇപ്പൊ രസം
പടീല അങ്ങൻത്തന്നെയൊക്കെന്നെ പഠിയാ ഞാൻ പറിയ സ്കൂൾക്ക് പോണ കുട്ടികൾക്കല്ല പ്രയാസം ഇവിടെ വീ ട്ടിലിരുന്ന രക്ഷിതാക്കൾക്കാണ് ഏറെ
ആഹ് അത് തന്നെയാണ് ഓലെ പിന്നാലെ നമ്മളും പഠിച്ചണ്ട കോല
ആഹ് ഞ്ഞിപ്പ അമ്മൾ അയ്ച്ചങ്ങന്ന് ഒന്നും കൂടി പഠിച്ചെണ്ടിരുംന്നാണ് തോണത് കാരണം നമ്മള് പഠിചീന കാല അന്ന് ഇതൊന്നും ണ്ടായില്ലല്ലോതെ
ആഹ് മൂന്ന് എണ്ണം എഴുതിറ്റെന്നെ അതാണ്ട് പഠിച്ചന്നല്ലാതെ കണ്ണും ചെരട്ടിയൊന്നും കാണിച്ചുരൂല്ലേ
രണ്ട് എഴ്താൻ പർഞ്ഞ രണ്ട് ന്ന് എഴുതും അത് എഴുതിട്ടില്ലെകിൽ നമുക്ക് മ്മളെ ഇമ്മാന്റെ എടുത്തിന്ന് നല്ലോം മണ്ടക്കടി മണ്ടക്ക്‌ അടിട്ടും ആഹ് അടി ഒക്കെ കിട്ടും ഏറ്റേ മൂന്ന് എഴ്താൻ പറഞ്ഞാൽ മറ്റേ ചപ്പാ പിന്നെ ടീച്ചർ ഇട്ട് പറയണ ചപ് പ്പാത്തിക്ക് മാവ് കൊയ്ക്കുമ്പോ അതിന്റെ ഉരുള ഒന്ന് കൊടുക്കോണ്ടി അവർക്ക്
ആഹ്
ആഹ് ഇന്നാ അയ്നോണ്ട് എ ബി സി ഒക്കെ ഉണ്ടാകാലോ ഇന്നാലല്ലേ അവരെ കയ്യ് വഴങ്ങാന്ന് പറിന് ടീച്ചറ് അപ്പൊ ഇബരെ പ്പാനോട് പറഞ്ഞപ്പോ പറഞ്ഞ അതൊന്നും കൊടുക്കണ്ട അത് കൊട്ത്താ ഇഞ്ഞി ആ ചോരുമ്മക്കൂടി അയ് ഇല്ലാത്ത ഈ കൂടി ഒക്കെ ഒട്ടിച്ചാ പറി അറിം അപ്പ പെര ഇപ്പോ കൂടിര്ന്ന് ഇപ്പോ പെയിന്റ് ഒക്കെ അടിച്ചതല്ലേ അപ്പൊ പിന്നെ അയിൻമകൂടൊക്കെ ആര്ക്കെ ഏറെ ആഹ് അങ്ങനെ ആവോണ്ടേ
ഉം ഉം
അപ്പൊ അങ്ങനെ പറഞ്ഞ് അപ്പൊ പിന്നെ വരക്കാൻണ്ടാവും കൊറേ അപ്പ ഞാൻ പറ എന്റെ മോള് ണ്ടായതോണ്ട് കയ്ച്ചിലായിറിയ അപ്പൊ ഞാൻ ഓളോട് പറയും ഇജ് ഇണ്ടായതോണ്ട് കയ്ച്ചിലായി
ഉം അഹ് മോളാവോണ്ട് കൊഴപ്പല്ല മോനോട് ഒന്ന് പറഞ്ഞു നോക്കോണ്ടു
ഇവിടെ ആയാണെങ്കിൽ വരക്കൂല്ല കാരണം വലിയ മോളോട് പറഞ്ഞാ പറിം എന്ക്ക് വെയ്ക്കൂല ഇച്ചെന്നെ നൂറൂട്ട് എയ്താണ്ട് അറിയേ
ഉം ഉം
ഓള് ഇപ്പോ ഇന്നലെപ്പോ ഇന്നലെ പോന് ഇപ്പോ സി ഇലിണ്ടായ്നു എഹ് പിന്നെ താറാവിനിം ഒരു കുട്ടിനീം ഒരുതിനിം വരക്കാണ്ട് അപ്പോക്ക് പോവാന്നേരത്താണ് സമയത്താണ് ബൻ പറിണ്ട് ഓൻപ മോം പറിണ്ട് അല്ലമ്മാന്നലെ വരക്കാൻ ടീച്ചർ വിട്ടിട്ടില്ലേന്ന് അപ്പൊപ്പൊ പിടിച്ചോളക്കോണ്ട് വര് പിച്ച് കളറൊടുത്ത് ഓളറഞ്ഞ് കൊറേ വരക്കൂലാന്നൊക്കെ പർഞ്ഞു ഓം പോവാൻ സമയയ്ക്ക്ണ് ഒ രാവിലെ കരഞ്ഞിട്ട് പിന്നെ അവള് വരച്ച് കൊടുത്തു പിന്നേതാലും വേണ്ടില്ല പറേണെ ടീച്ചർമാര്
അനക്ക് വരക്കാനേലും ആളുണ്ട് ഞാന് മൂന്നെണ്ണത്തിന്റെ ഒപ്പം നോക്കണ്ട അവസ്ഥയാണ് നമ്മളോടല്ലേ വന്ന് ചോയിക്കുക
ആഹ് ഇവിടെ പിന്നെ ഓ വല്യോള് ഒമ്പതാം ക്ലാസ്സിലാവോണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നൊക്കെ കഴിഞ്ഞിപ്പോ പിന്നിപ്പോ എൽ കെ ജി കു ട്ടിക്കാണ് ഏറെ കൂടുതൽ ഉണ്ടാവുക ഓരടെ കാര്യവൊന്നും ഇനി നോക്കേണ്ട ആവശ്യവില്ല.
ആഹ് പിന്നെ ഇന്റെ മൂത്തതും ഒമ്പതാം ക്ലാസ്സില് തന്നെയാണ്. പക്ഷെ ചെറുക്കനാവോണ്ട് ഓന് നമ്മള് പറഞ്ഞാ ഒന്നും കേ ൾക്കൂല ഓന് ഓൻ്റെ തന്നെ പഠിച്ചോണ്ടടയ്ക്കയ്ക്കാരം. ഇ ഒരിത്തിരി സമയം കിട്ടിയാ അയിന് ഫുട്ബോള് എന്ന് പറഞ്ഞോണ്ട് ഓല് അങ്ങനെ പോവും.
ആഹ് ഇനിയിപ്പോ ഫുട്ബോളിന്റെ ഇതാണല്ലോ പിന്നെ ഇതല്ലേ അയ്മേക്കല്ലേ ഇബടെ ഉം ഓരോരുത്തര് ഓരോ ടീമാണ് ഓരോരുത്തര് ബ്ര സീലാണ് ഒരാള് അർജന്റീനേ മറ്റോല് പോർച്ചുഗലാണ് അങ്ങനെ വന്നിങ്ങനെ
അയിന് പെണ്ണ് ബ്രസീലിന്റെ ജേഴ്സിയിട്ടെയിട്ട് നടക്കണുണ്ട് ഈ ബാബേണച്ചെങ്കി അർജന്റീനായിട്ട് വാങ്ങി തരുന്നില്ല. ആരേലും ബ്രസീലിയരെ ഇണ്ടമ്മ നമ്മളെ കുടുംബത്തിലേന്ന്
ആഹ് ഇവിടെ രണ്ടാക്ക് വാങ്ങീക്കണ്. വല്യോയോക്ക് വാങ്ങീട്ടില്ല ഓക്ക് അങ്ങ പിന്നെ വാങ്ങി യില്ല ചെറ്യോൽക്ക് രണ്ടാക്കും വാങ്ങീക്കണ് എന്നാ ആഹ് സ്കൂളിലൊക്കെ ഉണ്ട് ഇബല് ഇബലെ സ്‌കൂളിലുമുണ്ട് പക്ഷേ ഓള് ഒ വലിത് വല്യോളായി ഓളക്ക് വാങ്ങീട്ടൊന്നുവില്ല ഓക്ക് വേണ്ടാ പറഞ്ഞു
ആഹ് സ്കൂൾ മാളെ പാട്ടിട്ട് ക്കാണ്ട് വലിയേ പെണ്ണുങ്ങൾ ചാടിക്കളി ച്ചാ ഓരോ പെണ്ണുങ്ങളും മേത്ത് കീറി വെച്ചക്കണു ഓൻ്റെ എന്താണ് ഇപ്പത്തെ കുട്ടികളനുസരിച്ച് അങ്ങനുള്ള സ്കൂള് വേണം ഇപ്പൊ പറയാ
ആഹ് മാഷമ്മാര് അയിനായിട്ട് ഉണ്ട് താനും കാരണം ക്ക നമ്മളൊക്കെ പഠിച്ചീനന്ന് അതൊന്നും ഇല്ലല്ലോ നമ്മള ച്ച് നന്നുപ്പോ ഫുട്ബോൾ ഫുട്ബോളിന്റെ ഇതൊക്കെയുണ്ടായിനല്ലോ അന്നൊന്ന് നമ്മളൊന്നും ഇങ്ങനത്തൊന്നും കണ്ട്
ഉം ഉം ഇപ്പൊ ഇപ്രാവശ്യാണ് ആദ്യായിട്ടാണ് ഇപ്പോ ഇങ്ങനൊരു ആരവം ഉണ്ടായി
ആഹ് ആരവണ്ടയിക്കലേ ആഹ്.
അയിന് സ്കൂളാളൊക്കെ അലങ്കരിച്ചൊക്കെ ചെയ്തുക്കുണേ ബ്ര സീലുകാര് ബ്രസീലുകാരുടേതും മറ്റേത് അങ്ങനെയൊക്കെ ആയിട്ടേ
തനും ഇതാണ് പിന്നെ പോയാല് അത് ഫ്ലക്സ് ഇവൻ്റെ എളേച്ചനങ്ങനേണ് വെറും ഫുട്ബോളിന്റെ ആരാധകയാണ്
ആഹ്
എന്നിട്ടിങ്ങനെ പറയും ഇബല് അർജന്റീനക്കാരാണ് എന്നിട്ട് ഇങ്ങനെ ഇപ്പോ ഇന്നലെ ഇതിന്റെ ഒരു കളി ഇണ്ടായിനല്ലോ?
ഉം
ഇവരെപ്പ വേറെയാണ്.
ആഹ് ആഹ് ഏളേയച്ചൻ വേറെയാണ് അല്ലേ? കുട്ടികളെ അങ്ങോട്ടുമിങ്ങോട്ടും തമ്മിലടുപ്പിച്ചിണുണ്ടാവും ഏട്ടനും അനുജനും അല്ലേ?
ആഹ് എളയച്ചന് അർജന്റീനയാണ് കുട്ടിയാളും അർജന്റീനയാണ് ഇബല് അപ്പോ സ്പെയിനാണ് അപ്പൊ അയിമേക്ക് ഇത് അങ്ങനെ ഉം തല്ലും ഇവിടെ ടി വി ഒന്നും ഇല്ല എന്നാലും ഇവിടെ അടുത്തുക്കൂടെ പോയിക്കാണ്ട് കാണും പിന്നെ ഫോണില് എങ്ങനെ അതിന്റെ ആപ്പ് ആഹ്
ആ ഇതിൽ കൂടെക്കെ ഞങ്ങള് ഇവിടൊക്കെയേ പ്രൊജക്ടറൊക്കെ കെട്ടിയുണ്ടാക്കി ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് കാണാനൊക്കെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വച്ചുക്കണ്
ആ പിന്നെ ഇവിടെ ചെറിയ മോന് അതിന്റെ ഇത് ഉള്ളൂ പക്ഷെ എന്താന്ന് അവനക്ക് അറിയില്ലല്ലോ എന്താന്ന് അതിനെ പറ്റി- ക്ക അറിയില്ല പക്ഷെ ഇവല് ഒക്കപ്പാടെ ചാടിക്കളിച്ചുമ്പോണ് ജെയ്സി വേണം അത് ഇവിടെ വലിയ മോൾക്ക് ഒന്ന് കൊട്ന്നിട്ട് ഇവിടെ കരയെന് കാരണം ഓക്ക് ജെഴ്സി കിട്ടാനില്ലേ ഇവിടെ ഞങ്ങള് രണ്ട് മൂന്ന് കടയി ചോദിച്ചോക്കെ ഒന്നും കിട്ടാലോ ഒക്കെ കഴിഞ്ഞു- പിന്നെ അതിന് വലിപ്പതിനനുസരിച്ച്
ആ അയ്നി ഈ സ്കൂള് ഈ പരിപാടി ഉണ്ടായിട്ട് കുട്ടികളൊക്കെ വാങ്ങാൻ പറയാ ഒരു ആവശ്യമില്ലാതൊരു ചെലവാണ് ഇപ്പ അതൊക്കെ
ആഹ് ആവശ്യം ഇല്ലാത്ത ചെലവാണ് ഇപ്പ ഇതിന്റെ അത് കഴിഞ്ഞ പിന്ന അത് കഴിഞ്ഞീല്ലെ ഞാൻ ഓലോട് പറയും എന്നോട് ഏതാ ടീം ചോയ്ച്ചും ഞാൻ ഏത് ടീം അല്ല ഞാൻ അള്ളാന്റെ ടീമാണ് പറയും അപ്പോല് പറയും നിങ്ങള് ഇപ്പെന്തിന അള്ളാന്റെ ടീമാകാൻ പോകണത് നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ കൂടി അറിയും പറ്റിയാണ്ട് ഒന്നും അറിയില്ല നിങ്ങള് പറഞ് തരി അതിനെ പറ്റിയാണ്ട്. അറിഞ്ഞഞാൻ ഓലോടെ ഒൽക്ക് ഓര് ഓ ചെറിയ മോന് എന്താന്ന് കൂടി അറിയില്ല അപ്പ അതങ്ങനെ പറ്റിപ്പോ ഓന- കളി കാണാൻ കൊണ്ടയിട്ട് കളി കാണോന്നല്ല അവിടെ കുത്തിർന്ന് ഫോണ് മ്മ കളിച്ചാണറയും
ആഹ് ആഹ് ആഹ് ഇപ്പോ ഇത് വൈറലായി വന്നത് കണ്ടില്ലേ രണ്ടര വയസ്സായ ഒരു കുട്ടി- കുട്ടിക്ക് ജയ്സിക്ക് കരയ്ണ കേട്ടില്ലേ ജ്ജ്
ആഹ് ആഹ് കേട്ടീന് ഒക്കെ കേട്ടീന് അങ്ങനെ വന്നീനല്ലോ
എന്താ ഓരോഓരോ കുട്ടികളാന്നാണത് അയിന്റെ കുടീൽല്ലലെൊക്കെ അർജന്റീന ത്രേ അത് മാത്രം ബ്രസീലോ ഏഹ് ഹേ - തിരിച്ചാ തോന്ന് ണ് വീട്ടിലില്ലോക്കെ ബ്രസീലും കുട്ടി മാത്രം അർജന്റീനയും
കുട്ടിക്ക് ബ്രസീലിന്റെ കുപ്പായം കൊടുത്ത കുട്ടി ഇടൂല ആദ്യ-
രണ്ടര വയസ്സ എത്രയുള്ളൂ ഉണ്ടാവുക എന്നിട്ട് എന്തൊക്കെയ പറയണ അറിയോ
ആഹ് ഇപ്പത്തെ കുട്ടിയകോ ക്കെ ഫോണ് കൊടുത്താൽ മതില്ലേ ഇപ്പത്തെ കു- കുട്ടിയാൾക്ക് ഞമ്മളെകാട്ടിലും ഓലിക്ക് തുറക്കാൻ അറിയും പറയാ
ഉം ന്താ ആൽഫ ജനറേഷൻ പറഞ്ഞ വെറുതെയല്ല ഇങ്ങനത്തെ കൊറേ ഓരോരോ സാധനങ്ങളണ്ട് ഉണ്ടാകല്ലേ
അങ്ങനത്തന്നല്ലേ ഇപ്പൊ ഓ വല് ഇന്റെ വലിയ മോള് പിന്നെ എടുക്കും ഇറങ്ങൂല ഓള് പേരയില് ആട് കു കുത്തിരിക്കും അല്ലാതെ ഒന്നിനും എടുക്കും പോവൂല അങ്ങനെ ആണ് ആൾക്കാരോടുന്നങ്ങനെ അധികം മിണ്ടൊന്നുല്ല പിന്നെ ചെറുപ്പം മുതലേ അങ്ങനെ- ഞാൻ എവിടുക്കാ പോണച്ച ജ്ജെ പിന്നാലെ പോരും ഉം ചെറുപ്പം മുതലേ അങ്ങനെയാണ് അപ്പൊ പിന്നെ ഞാൻവിടുക്കാ പുറത്ത് ക്കറങ്ങണോ ച്ചാ ന്റെ ഒപ്പം പോരുണ് അല്ലാതെ ഓൾക്കും പോരുന്നില്ല അതിന് വേണ്ടി വലിയ രണ്ടാമത്തെ ഓള് പിന്നെ എല്ലോടത്തക്കും പോകും.
ഇയിപ്പൊ കളി കാണാനും പൊട്ടിത്തെറിച്ചു കൊണ്ടാണ് എല്ലോടത്തക്കും പോകയും ചിജ്ജും ഒക്കെ പോവും ഓള് അഞ്ചിലാണ്
ആഹ് ഹേ എന്റെ മാരിത്തന്നെയണനക്ക് കുട്ടികള്
രണ്ടാമത്തോള് അഞ്ചിലും ചെറുത് എൽ കെ ജി യും
ഉം ഉം
അപ്പോ ഇന്ന് പോയപ്പോ തന്നെ പറഞ്ഞക്കണ ഇന്ന് നമുക്ക് പോകണം വീടിന്റെ ഉമ്മള ഉമ്മമാരുടെ വീട്ടേക്ക് പോകണം കാരണം നാളെ ഡ്രസ്സ് എടുക്കാൻ പോണം പിന്നെ ഡ്രസ്സ് ഓലെ ഓരോന്ന് പറയുന്ന അടിച്ചണം ഇപ്പ മോഡല ആക്കി ഒരാൾക്ക് പിന്നെ പാന്റ് നല്ല ലൂസില് വേണം ഒരാൾക്ക് പിന്നെ വലിയ മോള് പാർട്ടി വെയർ ഒന്നും ഇടൂല്ല അതല്ല ഇപ്പോ കല്യാണത്തിന് ഇടാ ഓള്ന്നോട് ച്ച് ഓക്ക് ഇവിടെ രണ്ട് മൂന്ന് കൂട്ടുണ്ട് ഞാൻ പറയുന്നത് അതന്നെ ആക്കിയാ മതി യോക്ക് ജീൻസ് പാൻറും ഷർട്ട് അയ്ക്ക് കുപ്പായം ഉം അയ്ക്കെന്തേലുംടോപ്പും അങ്ങനത്തെ ഉള്ളപറ്റ മറ്റേ പാർട്ടി വേറെ എടുത്ത് അടിച്ചിട്ട് പിന്നെ അതിന്റെ അടിക്കൂലി കൊടുക്കും ചെയ്യും നമ്മള് പിന്നെ വെറുതെ വേസ്റ്റാക്കും ന്നാ ആയിക്കോട്ടെ ട്ടോ
ആഹ് ആയിക്കോട്ടെ ന്നാ ഉം